ഹലോ
ആഹ് കേൾക്ക്ണ്ടോ?
ആഹ് ആഹാ
ആഹ് ആഹാ ഇപ്പൊ ശരിയായി അഹ് എന്തോ പ്രശ്നണ്ട് ആഹ് അതെല്ലാരേലുങ്ങനെ അങ്ങനെ പ്രശ്നണ്ട് പറഞ്ഞേരം വാ ഗ്രൂപ്പ് കണ്ടിന്
ആഹ് അതന്നെ എന്തൊക്കെ വർത്താനം?
എന്താ സുഖം?
മോള് വന്നാ? സ്കൂളുവിട്ട്
ഇല്ല വന്നില്ല. ഇല്ലല്ല വന്നില്ല. ഇപ്പോ വരും. ആഹ് നാലര കഴിഞ്ഞാ ന അഞ്ച് മണി ആകും വരാന്. ഇപ്പ വരും ഉം
ചായ കുടിച്ചോ? ആഹ് മക്കള് വന്ന്
ആഹ് ചായ കുടിച്ചില്ല. ഓര് വന്നിട്ട് ഓര് വന്നിട്ട്
ആഹ് ഒരുമിച്ച് കൂടിക്കഴ്ച്ചിട്ടാക്കാരല്ലേ? ആഹ് പിന്നെന്താ? ടൂറൊക്കെ പോവല്ല്ലേ ങ്ങള്?
ഹസ്ബൻഡ് നാട്ടിലുണ്ടാവുമ്പോ പോവും
ആഹ് അല്ലാതെ ങ്ങള് ഫാമിലി ആയിട്ട് പോവൂല
ഫാമില്യായിട്ടും എടക്ക് പോവും
ഇപ്പൊക്കെ അഹ് എല്ലോടത്തുപ്പ അങ്ങനല്ലേ?
ആഹ്ഹ് ഫാമിലി ആയിട്ട് ആഹ് ഇടക്കൊക്കെ പോവലുണ്ട് ആഹ് പ്പ അതാണ്. ആദ്യോക്കെ ഒറ്റക്ക് പോവലേന്ന്
ആഹ് പ്പ മ്മള് മക്കത്തും മദീനക്കൊക്കെ പോവുമ്പോലേ
ആഹ്
ഇപ്പോ ടൂറു അതുപോലേയി
ആഹ് അത് പോലെത്തന്നെ. ഉം ഉം ആടെ പോവല്ണ്ടോ?
ആഹ് ഇവടെ ഞങ്ങള് ഫാമിലി ഒന്നിച്ചാ പോക്ക്
ആഹ് ഒന്നിച്ചല്ലേ
ആഹ്. ഞങ്ങള് കൊറേ ഫാമിലിണ്ടല്ലോ. പതിനൊന്ന് മക്കളാണേ
ഏഹ് എല്ലാരും പാടാവുമ്പോ രസാല്ലേ?
ആഹ് അപ്പൊര് ബസ് വിളിച്ച്ട്ട് അങ്ങനെ ഒന്നിച്ചോരു പോക്കാണ്
ഹാ അപ്പ എന്തങ്കിലും ഒക്കെ പരിപാടി ഉണ്ടാവുമ്പളൊക്കെ എല്ലാവരും പാടെ കൂടുമ്പോ രസാല്ലേ?
ആഹ് നല്ല രസാണ്. എല്ലാരും കൂടി കുട്ട്യോളും മക്കളും ഒക്കെപ്പാടാമ്പളേ
ആഹ്
അപ്പ നല്ല രസാ കാണാൻ. അല്ലല്ല ഞാന് ചെർതല്ല. ഞാന് മൂന്നാമത്തെ
ആഹ് മൂന്നാമത്തെ ആഹ്
ആഹ് അഞ്ചാണു ആറ് പെണ്ണു ആണ്
ആഹ് ങ്ങക്ക് തറവാട്ട് എത്രാളുണ്ട്?
എല്ലാരും വെവ്വേറെ പെയ്ക്ക്ണ്
ഉം
ആഹ് ഒക്ക വേറെ പെയക്കണ്
ആഹ് അവടെ ചായടിച്ചോ? ആഹ്. ആഹ്
ആഹ് പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വ എല്ലാവരും പെണ്ണുങ്ങൾ കെട്ടിച്ചവരൊക്കെ വേറെ പൊയ്
ഏഹ് എല്ലാവരും പോയിനല്ലേ?
ആഹ്
ഉം
പിന്നെ അമ്മയ്മ്മയില്ല അമ്മായിമ്മയും അമ്മോച്ചനും മര്ച്ച്ക്ക്‌ന്ന്
കൊറേയായോ
കേൾ കേൾക്കല്ലേ റേഞ്ചില്ലായിറ്റ
അല്ല കേക്കണ്ട്
ആഹ്
ഉം കൊറെ ആയോ പോയിട്ട് അല്ല കൊറേ ആയോ മരിച്ചിട്ട്?
ആഹ് അമ്മായ്മ്മ മരിച്ചിട്ട് അഞ്ച് കൊല്ലം അമ്മോസൻ മരിച്ചിട്ട് ആറ് വർഷോ ആയി
ആഹ് ഹ പിന്ന ഉം ആഹ് ചായേന്റെ കടി ഉണ്ടാക്കണ്ടോ
ഇൽ ഇല്ലില്ല ഇന്നുണ്ടാക്കീട്ട് ഇല്ല.
ആഹ്
ഇന്ന് ഞാൻ എന്ത് ചക്ക ഉണ്ടായിനില്ലേ
ആഹ് ആഗോട്ടെ
ച ചല്ല ചക്ക വെരകിക്കുന്നു
ഏഹ് പൈത്തതോ
ആഹ് പഴുത്ത ചക്ക ഇങ്ങളാട വെരകുവാ?
ഇല്ല ചെയ്തോക്കില്ല
ഐരസാണ്
ഏ ശർ മധുരടോ ശർ
ആഹ് ശർക്കര ചേർത്തിട്ട് ലേശം ഏയ്‌ലേക്കാ പൊടി ഇട
ആഹ് തേങ്ങൊക്കെ അരച്ചതാക്കല്ലേ
അല്ല തേങ്ങ ഇടുലെ തേങ്ങ
ഏറെ ആഹ് ആഹ് ഹാ കാണ വീഡിയോകളൊക്കെ അങ്ങനെ കാണാ ഉം
ആഹ് ഒരു വർഷം വരെ അങ്ങനെരിക്കൂലേ കേടു കൂടാതെ
ആഹ് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ കണ്ടണ് ചിലോലൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ
ആഹ് അതന്നെ അതുപോലെ അപ്പൊ ഞാനൊന്ന് ഇണ്ടാക്ക്യോക്കിയതാ ഇന്ന്
ഏഹ് ടേസ്റ്റ്ണ്ടോ?
ഞാൻ തിന്നിട്ടില്ലേ ഞാൻ എക്ക് നോമ്പാണ്
ആഹ് ഒന്നു മുതൽ നോറ്റോ?
ആഹ് ഒന്ന് മുതല്
ആഹ് ആഹ്
അയ് ഏതായാലും നാളെ മറ്റന്നാളും എടുത്ത പത്തെണ്ണ ആയില്ലേ?
ആഹ് പത്തെണ്ണായി ആഹ് പിന്നെ മായൊന്നുംല്ലല്ലേ ഇല്ലാ വസ്ക്ണ്ട് ഉം ആഹ് അത് മതി
അപ്പൊ വേറെണ്ടാക്കാനൊന്നും പറയില്ല മക്കള്
എടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി വക്കാനൊക്കെ പറയും ചെലപ്പണ്ടാക്കും
ആഹ് ശെരി അങ്ങനെണ്ല്ലേ വാശ്യൊന്നുല്ലല്ലോ മക്കൾ
ഏഹ് വാശ്യൊന്നുല്ല ഏഹ് അതൊന്നുല്ല. എന്താ പ്ക്കണേ അത് കയ്ക്കും ഉം ഉം
ഇപ്പളത് ണ്ടാക്കിച്ചല്ലോ ഞമ്മളെ കൊണ്ട്
ആഹ് ണ്ടാക്കിച്ച് ച്ച് ആഹ്
ആഹ് മൊതല് എന്തേലുണ്ടെങ്കിലു ഓൽക്കത് പറ്റൂല അപ്പൊ വേറെ തന്നെ വാണന്ന് പറിം.
ആഹ് വേറെ തന്നെ ഇതെന്തെങ്കിണ്ടായ പിന്നെ അത് കയിച്ചോളും.
ആഹ് അത് പിന്നെ കൊഴപ്പല്ല. ഇഞ് വന്ന് കുൾച്ച് ഫ്രെഷായിട്ട് നിക്കൂലേ അന്നേ കളിക്കാം പോവോ സ്കൂട്ടെന്നാല്. അലോ അലോ എഹ് കേൾക്കാല്ലേ?
ആഹ് കേക്ക്ണ്ട്.
ആഹ്
ചെറ്യേ ചെറ്ത് പോവും പറ്യാ കളിക്കാൻ പോവും.
ഏഹ് ബ മൂത്ത കൂട്ടി മൂത്തകുട്ടി പോവൂല്ല?
ഇല്ലല്ല ഓള് പോവല്ല.
ഓളെത്രേല്ലാ പഠിക്ക്ണ്.
ഓള് മൂന്നില്ല.
ഏഹ് അപ്പൊ അവൾക്ക് അവടെ കൂട്ടായിട്ട് ആരൂല്ല.
കൂട്ട് ഒക്കെ ആൺ കുട്ട്യളാണ് അപ്പൊ പിന്നെ ഓളങ്ങനെ പോവൂല്ല.
ആഹ് പെൺകുട്ട്യോൾണ്ടാവൂലല്ലേ. ഏഹ്
ഓള് വടെങ്ങനെ നിക്കും
അല്ല ഇളായാപ്പാരും മൂത്താപ്പാര് അങ്ങനൊന്നുല്ല ബെസ്റ്റ് കുട്ടിക്ക്. ഇളയച്ചമാര് ഇല്യേ അൻക്ക് അലോ
ഏഹ് അല്ല.
ആഹ് അയ് ശെരി. റേഞ്ചിന് പ്രശ്നണ്ട്ന്ന് തോണ് ലെ മഴണ്ടവടെ അല്ലെയ് ഇത്ങ്ങനെ മുറ്ഞ്ഞ് മുറ്ഞ്ഞിട്ടങ്ങനെ കേക്ക്ണത്.
ഏഹ് എന്താവലെ എഹ് റേയിഞ്ച്
ഇഞ് ബട്ത്തെ റയ്ഞ്ചിന്റെ കൊഴ ഇബട്ത്തെ റെയ്ഞ്ചിന്റെ കൊഴപ്പാ എന്താ അറീല്ല ല്ലെ
ആഹ് മയ അവടെണ്ടോ?
ഇല്ല മഴ ന്ന് ഉച്ചക്കൊന്ന് ചാറി പിന്നെ ചാറിട്ടില്ല.
ആഹ്
ഒരു കാലാവസ്ഥ ശെര്യല്ല ഒരു മൂടി പുട്ച്ചിക്കാണ്ട് നിക്ക്ണ്ട്.
ആഹ് അങ്ങനായ നല്ല ചൂടല്ലേ.
ആഹ്
ഉം
ഏതേലും ഒന്നാ തര വെല്ല്യത് രണ്ട്
ആഹ് തേ ആ രണ്ട്
ഇപ്പൊ മഴ ചാറ്ണ് ണ്ട്ട്ടോ ബടെ.
ഏഹ് ഇവിടെ വെയിലുണ്ട് ചെറുതായിട്ട് ഒരു വെളിച്ച
ആഹ് അത് ശരി
ഉം ഉം മക്കള് കളിക്കാൻ പോകോ വൈകുന്നേരം
ഏഹ് മക്കള് കളിക്കാൻ പോകും മക്കള് പന്ത് കളിക്കാൻ പോകും
ആഹ്
മക്കള് പന്ത് കളിക്കാൻ പോയാല് പിന്നെ മയ് ര് ബാങ്കോ ട് ക്കാൻ നേരത്തെ വരുള്ളൂ
ഏഹ്
ച്ച് ന്ന് വന്ന് ഒരു കുളിച്ച് വേൻ പള്ളിയിലോട്ട് ഓടയ്യാ
ആഹ് പിന്നെ മയി രി ബി ഇ ഷാ നിനസ്കരിച്ചിട്ടാ വരാ
അല്ലല്ല പിന്നെ മയി രി ബി ക്കെ പോവള്ളൂ ഇശാഇ ന് പോവൂല്ല കുറച്ച് വി ട്ടാണ്
ആഹ്
അപ്പൊ രാത്രി കവി ട് ന്ന് വരാൻ ബുദ്ധിമുട്ടല്ലേ?
ആഹ്
മയി രി ബി ന്നെ പോവൊ ള്ളൂ ആഹ് പിന്നെ വന്നാ എയ് താനും വായിക്കാനൊക്കെ ഉണ്ടാവും
ആഹ് വേഗം കെ ടക്കോ
കരണ്ട ദിവസല്ലേട്ടു
ഹലോ വേഗംക്കെ ടക്കോ
ഇല്ല ഇല്ല ങ്ങള് പത്ത് മണി ആവും കിടക്കണക്കങ്കി
ആഹ് ആഹ്
അപ്പൊ ഈ കോഴികളോ ച്ചപ്പാട് ഉണ്ടാക്കിട്ട്
ആഹ്
നായ്ക്കള് വന്ന് ക്ക്ണ് അപ്പൊ എന്താണ് അപ്പൊ കോയെ ള് ഒച്ചപ്പട്ട് ഇണ്ടാക്കിട്ട് ഒക്കെ ഓടിവ ന്ന് ക്ക് ണ്
ഏ വീട്ടീ കോയിക്ക ൾ ഉ ണ്ടോ?
ആഹ് ഇ വടെ കോയി കളുണ്ട്
ആ നായ്ക്കള് ഇങ്ങട് ഇ റ ങ്ങെ ലൊ പ്പൊഇപ്പ എല്ലോടത്തുംണ്ട്
ഇ നേരാവുമ്പോ വിട ലള്ളു കോയെ ളെ
ആഹ് ആഹ്
ഈ നേരാ വുമ്പോ വിടുമ്പളേ നമ്മള് നോക്കി നി ക്കണം ഇ ല്ലെങ്കി നായ്ക്കള് പു ടിച്ച് കൊണ്ടകും
ആഹ് നായ്ക്കളൊപ്പൊ എല്ലാട് ത്തും ഉണ്ട് മക്കളൊക്കെ പുറത്തു പോകുമ്പോക്കെ പേടിയാ
ആഹ് നായക്കളൊന്നും ആര് ക്കും ഒരു തൂ ല്ല
ആഹ്
ഒരു കേസും കൂട്ടൊന്നുല്ല ഓരെ ഒന്നും ചീ യ്യാൻ പാടില്ലാ ന്ന ല്ലെ പറ യ ല്
ആഹ് പിന്നെ ഫുഡെ ക്കെ ഉ ച്ചക്ക് വെച്ചീ ന്ന ണ്ടല്ലേ ആഹ് അതത്തീ ന്ന്‌ ഫുഡെ ക്കെ ഉ ച്ചക്ക വെ ചെന്നെ ണ്ടെ ക്കും ആഹ് ഓരത്തീ ന്ന് പ്പൊ ത്തി
എന്ത് എന്തെ പർ ഞ്ഞു മനസ്സിലായില്ല
ഫുഡെ ക്കെ ഉച്ചക്ക് വച്ചന ന്നെ ഉണ്ടായിക്കും
ആഹ് ഉച്ചക്ക് വെച്ചേ ന്നേ ണ് പിന്നെ ഈ രണ്ടാൾക്കായിട്ട് എന്തി നാ പ്പൊ രാ ത്രി വെക്കണ് ഒരു വെപ്പണ് കഴിഞ്ഞാ അത് കഴിഞ്ഞില്ലേഞ്ഞി ഇല്ലെങ്കി രാത്രി എന്തേലും പെ വേറെ എന്തെലും ഇണ്ടക്കന്ന് മാത്രേള്ളൂ
ആഹ
നിങ്ങളും അങ്ങനത്തെന്നല്ലെ ഒന്നിചെലോവെ
ആഹ് ഞങ്ങൾ ഒന്നിച്ചന്നെ
ആഹ പിന്നെ കൂടുതൽ ആളുടെങ്കിലെല്ലേ നമ്മള് ഒച്ചിരി തോന്ന രണ്ട് ട്രിപ്പ് വെക്കെള്ളു ആവക്ക
ഉ അ ഇവിടെന്നെ ബാക്കി എടുക്കോ
ആഹ അതന്നെ മക്കള് വന്നാ ഇന്നി വന്നേക്ക് കുളിക്കോ അതാ ചായകുടിച്ച കുളിക്ക
ആഹ കുളിക്കും പിന്നെ ചായടിച്ചും
ആഹ് അഹ് ശരി ചായയുടി കഴിഞ്ഞാൽ ഓല് കുളിക്കെല്ലേ
ആ ആ ആ
വീട്ക്ക് പോക്കീല്ലേ ഇയ്യ്
ആഹ
ആഹ് അതെല്ലേ
ആഹ് എന്തേക്ക്‌ മുറിണ്
ആഹ് ഓട്ടോ വിളിക്കാണെങ്കി അമ്പത് രൂപന്റെ ഓട്ടോ ദൂരണ്ട്റ ഹലോ ഹലോ ഹലോ